അതെ
ആ കേൾക്ണ്ട് ന്തൊക്കെ വിശേഷം
ക്കെ നല്ല വിശേഷം
ഉം എന്താ ഫുഡൊക്കായോ?
ഫുഡായിക്കൊണ്ടിരിക്ക്ണ്.
പിന്നെന്താ മക്കളൊക്കെ ഔടെ
ആ ഒക്കെ സ്കൂള് പോയിണ്
ഉം..... കെ എല്ലാരും സ്കൂളുപോയി ഫ്രീ ആയിരിക്ക യ്ക്കാരലേ
അതെ ഈ ഇങ്ങള് ഫ്രീയായി ഇല്ല ന്നാലും പണികളൊക്കെണ്ട് എടുക്കാന്ങ്ങനെ
കഴിഞ്ഞാ. പിന്നെര് പോയി കയ്യോളൊരു തേക്കാരം പോയി കഴിഞ്ഞിട്ട് ഞമ്മക്ക് കൊർച്ച്
ഓ കൂടുണോല് പറഞ്ഞേക്കലും ഓലെൽ ക്കതാ ക്കലും ഇതാക്കലും ആയിട്ട് അങ്ങനെ കയും
പിന്നെ ഓല് പോയി കഴിഞ്ഞിട്ടേ കാരം ഞമ്മൾത് തൊടങ്ങാൻ നേരണ്ട
ആ... -
എല്ലാർക്കും സ്കൂൾണ്ടാവും
ഇല്ല രണ്ടാള് പോയില്ല അവക്ക് സ്കൂളില്ല ഓൽക് വെള്ളി ആഴിച്ചേണ് സ് കുൾ പിന്നെ ഇന്നലെ പിന്നെ മുഹറത്തിന്റെ ഒയിവായിട്ട് ഇന്നലെ സ്കൂളില്ലേനി
ലീവുണ്ടാവുലേ
മ് ഇന്നുല്ല തിങ്കളാഴ്ച നാലാള്
നാലാളും പോണേലഞ്ഞെയ്ക്കും
അല്ല ചെറുത് പോണില്ല ചെറുത്പ്പം രണ്ടര വയസ്സ്
ഏ
ഉം മറ്റോല് മൂന്നാളും പോക്കും മതസ്ട്ടന്ന് ഇവിടെങ്ങനെകൾച്ച്ണ്ട് ഓലെ വയ്ത്തേലെ നിക്കാ നും മാണ്ണം ഒരാളെ
വെക്കേഷനെക്കെ കഴിഞ്ഞപ്പോ സ്കൂളും മദ്രസെക്കെതുറന്ന് തന്നെ അതോണ്ട് ഇഞ്ഞ്പ്പോ ഒര് ഒഴിവ്ണ്ടാവൂല മക്കൾക്കു ഒഴിവുണ്ടാവൂല ഒട്ക്കും പോവാനും വരാനും
ഉം അതെ ഒഴിവില്ല സ്കൂൾട്ട് വന്നാലു ഒയ് വ് ല്ലോൽക്ക് ത്തും വായനിം മദ്രാസ്ത്തെ സ്കൂൾത്തോ
എല്ലണ്ടാവും എയ്താന് ന്റെ മകൾക്കൊക്കെ അങ്ങനെ തന്നെ സ്കൂൾത്തെ കൊറേ ണ്ടാവും കാരണം അഹ്‌ മദർസ്ത്തപ്പം രണ്ടിലാണ് അപ്പൊ മദർസ് എയ്ത്താണല്ലോ എഴ്ത്ത് നല്ലോണ്ടാവും ന്നട്ട് പ റിം മ്മാ, ൻക്, കൈടയണ്ട്, കാലടയിണ്ട്, എന്നൊക്കെ, പറയും, എന്താ ചെയ്യാ, ഓര്ക്കിപ്പോ, പഠിച്ചണെങ്കിപ്പോ, നമ്മള, എയ്തി, കൊടുക്കാനും, പറ്റും പറ്റൂല്ലല്ലോ, സ്വയം, പഠിക്കണെങ്കില് ന്നോട്, പറയും മ്മാ എയ്തിത്തെരോ ങ്ങള്റ അപ്പ ഞാൻ എയ്തിയിട്ട് കാര്യല്ല ജെന്നെ എയ്തണം
ഓത് എഴുതാനാണ് ഈ കൊടുക്കണ അത് എഴുതി പഠിച്ചാനാണ് പക്ഷെ ഓലക്ക് മനസ്സിലാവില്ല
ല്ലാ ലാ ഓലിക്കത് എത്രമാതിരി എയ്താണ്ടമ്മ നിക്ക് കൊറ എഴതാണ്ടമ്മ തിത്തെരോന്ന ഞാഎയ്‌തെരൂല അത് അന്ക്ക് പഠിച്ചാനും മാണ്ടി തെര്ണെണ്ഞ്ഞ് പരീശെക്ക് എയ്ത്തല്ലെ, വര ഒന്നാം ക്ലാസ്ന്നൊക്കെ വായിപ്പിച്ചലൊക്കെ അത തൊട്ട് കാണിച്ചുടുക്കലും ചേപ്പ രണ്ടിലോ ഒക്കെ യ്ത്തല്ലേ അപ്പൊ പിന്നെ എയ്ത്തകുമ്പോ പഠിച്ചാലാണ് എഴുതി കൊടുക്കുന്നത് തല്ണ്ടാവും പറഞ്ഞിട്ടും കാര്യ പുസ്താമാര് പഠിച്ചാൻ കൊടുക്കണണനും എന്താപ്പ ചെയ്യ ഒക്കൊക്കെ വെക്കേഷൻ ആവുമ്പോ അവക്ക് ഫ്രീ ആണല്ലോ ഒരിക്കലൊക്കെ പോവ അനൊക്കെയാണല്ലോ, ഇപ്പോ സ്കൂൾ മാസന്നാ എത്തും വായന ഒരു എട്ട് മണിക്കാകുമ്പോത്തിന് ഒറങ്ങും
നേ, ആ, നേരത്തെ ഉറങ്ങും ചെയ്യും ന്നെ മഇരിബിന്റെ പിന്നെ ബാങ്ക് കൊടുത്ത്, മരു കയ്ഞ്ഞിട്ട് ഇങ്ങടെ കേറുള്ളു അകത്തക്ക് ചെയ്കിക്കണ്ടക്കെ സ്കൂളട്ട് വന്നാണ്ടൊക്കെ അതുവരെ കളിച്ചു ആ പിന്നെ, ഓൽക്ക്, നേരല്ല, പിന്നെ, ഓർക്ക്, എട്ട്, മണിയാവുമ്പോത്തിന്, കടന്നൊറങ്ങ
കെട്ടന്നറങ്ങും, വേണോ, എഴുാൻ നേരല്ല, അയ്ൻ, നേരം, മ നച്ച്പ, എയ്തിട്ടില്ല, വായിച്ചിട്ടില്ലന്നൊക്കെ, പറയും പറടെ, കാര്യല്ല, മക്ക്, പോവില്ല, ഒൽക്ക്, ചെയ്യാന നും, കയ്യൂല, അതാണ്, എല്ലാടത്തും, ള്ള, അവസ്ഥ, തന്നെണ് വെക്കശൻ, എവിടക്കലൊക്കെ, പോകും അപ്പ ത്തുംയൊന്ന, ഇല്ലെ കഴഞ്ഞാവശ്യ, പെട്ക്ക, ഞങ്ങൾ ടൂർ, പോയി അപ്പൊ, തൃപതിയയി, ഞങ്ങള്, മൈസൂര്, പോയി കഴിഞ്ഞ, വെക്കേഷൻ, ആയിപ്പോ നോക്ക്, നല്ല, തിർപ്പതിയായീന് ടൂറൊക്കെ, പോകറമ്പളെ, കൂട്ടത്തില, ആകുമ്പോ ഫാമിലി, ചങ്ങായിമാരുണ്ട്, ഓൽക്കും, മ്പലൊക്കെ, പ്രായത്തെ, കുട്ടികളും മക്കളൊക്കെ, ഓൽക്കുംണ്ട് അപ്പൊ, കളിക്കാനോൽക്കരുതാണല്ലോ ഇപ്പപ്പ, ആ, അതാണ്, ഓൽക്ക്, ഇഷ്ട, ടൂറോവാ അങ്ങനെ, എടക്കേയും, പോവ, അ രണ്ടു, സത്തെ ടൂർ, പോയി, ഞങ്ങള്, മൈസൂര് കുറേയാണ്, പോണം, എല്ലാരും, കൂടെത്തി പോണം, പറഞ്ഞാണ്, ങ്ങനെ, പോയതേ, പോയതൊക്കെ ആഹ, ഫാമിലി ആായിട്ട്, പോയത്, ഇനി മൈസൂര്, ആണ ബ്ല, മൈസൂർക്, പോയത്, ബാംഗ്ലൂരൊക്കെ, പോകന്ന്, വിചാച്ച, ശേഷം, മൈസൂര്, എത്തിട്ടുള്ളൂ കുട്ടികളായിട്ട് യാത്ര പോകുമ്പോളെ ചെറിയ മക്കള അല്ലേ അവർക്ക് ഉറക്കും വേദന
യാത്ര പോകാനണ്ട് ബുദ്ധിമുട്ട് ണ്ടാവ ഈ ഛർദി അങ്ങന
പ്രശ്നം അങ്ങനെ ആർക്കും ഉണ്ടായിട്ടില്ല പോണവക്ക് ആർക്കും അങ്ങനത്തെ പ്രശ്നമ ഇല്ല
എന്റെ മക്കൾക്കൊക്കെ ഛർദാണ് എവിടക്കും പോവാൻ പറ്റ പോവാന്ന് പററിഞ്ഞാ അപ്പോ ച ഈ ദൂരൊക്കെ പോകുമ്പോത്തനേ
പോകാം അത്രയും പോവും വണ്ടി കയറി ഉറങ്ങന്നള്ളൂ എല്ലാത്തും പ്രശ്നം ഒന്നുമല്ല ഉറങ്ങിയാലും ഓലക്ക് എത്തന്റെ അടുത്ത് എത്തിയാ ഓല നീച്ച പായോ ഒപ്പൊ കുട്ടികൾന്നാ പോലപ്പോ കളിച്ചലും രസണ ഇടാ അന്ന് ങ്ങള് സൂലൊക്കെ പോയി തൽ കയിലേറെ രസ ഇഷ്ടമാണ് എല്ലാ മൃഗങ്ങളും ഇതിനൊക്കെ കാണാലോ ജോലി പോയാല് മൃഗങ്ങളും പാമ്പും എല്ലാം ഉണ്ടാവും ലകത്ത് എല്ലാ മൃഗങ്ങളും ജന്തുക്കളൊക്കെ അതിറെ ഉള്ളിലുണ്ട് അത്ന് കുറച്ച് നടക്കാണ്ടോന്നള്ളു ഉം കൊറച്ച് നടക്കാണ്ട്ന്ന് എല്ലതും കാണാ ഒറ്റക്കാര് കുട്ട്യാക്ക് നടന്ന് കാണാ നല്ലോം മൂന്ന് മണിക്കൂറോളം നട ന്ന് കാണാണ്ട് മക്കക്കല്ല ഇഷ്ട്ടുആണ്
ഇ ഒൽക്കൊരു ഹരയ്ക്കാരം അതൊക്കെ ഇങ്ങനെ കാണുമ്പോ ഒരു രസയ്ക്കാരം
നമ്മള്ത് ആളടേന്ന് കിട്ടാഞ്ഞാലും പേടിയല്ലേ റ്റെങ്ങള് പായ്യല്ലേ
അത്
പിന്നെ നമ്മളൊക്കത്ത്ണ്ടാവും വല്ല്യേറ്റങ്ങളാണ് ചെറിയേറ്റാണ് അല്ല രണ്ടാക്കും ചെറിയ മൂന്നാളുണ്ടെയ്നി മൂന്നാക്കും അന്ന് രണ്ട് വല്ല്യോലും അല്ല മൂന്ന് വല്ല്യോലും മൂന്ന് ചെറിയോലും ഏയ്ന്ന് ചെറിയോല് പിന്നെ നമ്മളട്ത് വല്ല്യോലെ കാണൂല വല്ല്യോലൊപ്പം ബാപ്പാര് പായണ്ട്യരും മക്കളാവശ്യം പെൺകുട്ട്യാള ചെറിയോര് നമ്മളൊപ്പും ഉണ്ടാവും
ഇക്ക
പിന്നെ വാപ്പാര് പാഞ്ഞോട്ടിച്ചാണ്ട് ഓലട്ത്ത്ക്കാണ്ട് വിടും പിന്നെ പിന്നെ ഓലെകിട്ടൂലാ നമ്മള് വിചാ ച്ചോട്ത്ത് കിട്ടൂല പിന്നെപ്പൊ രണ്ട് ആ ബാപ്പാരൊന്ന് ഒച്ചട്ടാ ഓൽക്ക് പേടി ഐക്കാരം നമ്മ എത്ര പറഞ്ഞാലും നമ്മക്കൊരു വെലൻ ണ്ടാവൂല അതന്നെ എങ്ങന അങ്ങനെ പോയി റെ സൈനേ വണ്ടിയില് പോകുമ്പളും ഇങ്ങനെ ഇരിക്കക്കുമ്പോളേയ് മക്കളൊന്നൊറങ്യാലാണ് നമ്മക്ക് തെ രണ്ടൂട്ടരും ഒർങ്ങുമ്പോ പിന്നെ ബല് പർഞ്ഞാ വണ്ടി ഡ്രൈവറോട്ട്ണോലെ വണ്ടി ഓട്ട്ണോലല്ലേ ഓല വിചാരിച്ച് കിട്ടൂല ഓലങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഓട്ടുമ്പോ ഓരട്ത്തങ്ങനെ മക്കള് പോയിരിക്കൂല്ലേ ഒർക്കും ഇന്തൊക്കെ വന്നാ തിന്നലും ഇതൊക്കെ പിന്നെ നമ്മളന്നെ വാണല്ലോ തള്ളാര് വാണം പർഞ്ഞാറ്റെ തീരെ കേക്കൂല്ല്യാ ഒർങ്യാള്ള കെ ത്യേടുള്ളൂ മക്കള് അപ്പൊങ്ങനെ ഒ ഉർങ്ങി അങ്ങട്ടും ഇങ്ങട്ടും തൂങ്ങുമ്പോ അപ്പൊരു കൊയ്ച്ചിലല്ലേക്കാരം
ഭക്ഷണൊക്കെ എങ്ങനെ ങ്ങള് കൊണ്ടോയ്തേയ്ന്നോ
അല്ല ഭക്ഷണം എല്ലം പൊർത്ത്ന്നെന്നേയ്ന്ന് എപ്ളേം പോ മ്പളല്ലേഅപ്പൊ പൊർത്ത്ന്നയ്ച്ചാ പറിം എന്നും പെരേത്തെ ഭക്ഷണംതന്നെ അല്ലേ പറിം ഞങ്ങള് ആ എപ്പളും പെരേത്തെ ഭക്ഷ
ഭക്ഷണൊക്കെ പൊർത്ത്ന്ന് കഴിക്കാനായിട്ട് നമ്മള് എൻജോയ് ചെയ്യാനാണ് പോ
ആ അതാണ് അടുക്കളൊന്നും ഫ്രീ ആയി നമ്മളൊന്ന് ഫ്രീ ആവണ്ടേ ഇത് പാത്രം ചട്ടിം കേകിവന്ന് എന്നും ഇതന്നല്ലേ പണി അപ്പൊ എടക്കൊരു എൻജോയ്മെ ന്റ് വാണം വിചാരിച്ചിട്ടാണ് പുറത്ത് പോയാണ്ട് അതന്നെ അപ്പ പിന്നെ എപ്പളും ഫുഡ്ണ്ടാക്കി കൊണ്ടോകുമ്പോ മൊതലാവില്ലല്ലോ അപ്പൊ പിന്നെ പൊർത്ത്ന്ന് കഴിക്കും രണ്ടീസ്തിനല്ലേ രാത്രി എന്തേലും ലൈറ്റ് ആയിട്ട് കഴിക്കും പകല് ഉച്ചക്കത്ത് കാര്യായിട്ട് കഴിക്കൂലാ. രാത്രി പിന്നെന്താ ചപ്പാത്തിയോ പൊറോട്ടെ അങ്ങനെ എന്തേലൊക്കെ കഴിക്കും. ചെക്കനെന്തേലും ചോറോ ഫുടൊ അങ്ങനെ എന്തെ പിന്നെ കുട്ട്യാക്കെടക്കടക്ക് നമ്മള് എന്തേലൊക്കെ തിന്നോണ്ട്ക്കുമ്പളേ അപ്പൊ പിന്നെ പൈപ്പുംണ്ടാവൂല. ഈ യാത്ര ചെയ്യുമ്പോള്ള ക്ഷീണം മാത്രണ്ടാവുള്ളൂ. പൈപ്പിന് നമ്മളെ തേലൊക്കെ ഇങ്ങനെ തിന്നോണ്ട്ക്കും പിന്നെ അയിന്റെ എടേൽ കൊഴങ്ങുമ്പോ ഒന്ന് ഒറക്കൊക്കെ വരാണെങ്കിൽ ഒന്ന് വണ്ടി സൈടാക്കി ഒന്ന് ഇതാവും. സൈടാക്കിയാണ്ടവിടെ ഇരിക്കും. മൊഗൊക്കെ ഒന്ന് കഴുകിയൊന്ന് ഉഷാ ഷാറാകും. രാത്രിയൊക്കെ ആണെങ്കില് ചായ എന്തേലൊക്കെ വാങ്ങി ഒർക്കള്ളോലൊക്കെ ഡ്രൈവർ ഒറങ്ങിയാപിന്നെ നമ്മള് കുടുങ്ങില്ലേ കെടുങ്ങില്ലേ അപ്പൊ പിന്നെ അങ്ങനെ അങ്ങനെയൊക്കെയാണ് രസാണ് യാത്ര പോകുമ്പോ.
രസാണ് കൊറേ ആൾക്കാര് വേണം.
ആഹ് അപ്പൊ ഇനിയിപ്പോ ഇങ്ങനെ നാളെ മ്മക്ക് പോണംന്നൊക്കെ പറഞ്ഞ്ങ്ങനെ നിക്കാണ്. ഞാൻ മദർസെ ഉള്ളതല്ലേ മദർസ ഒരിസിയും മദർസ ഒക്കെ ഒഴിവാക്കിക്ക് ഞളെ ഫ്രണ്ട്സ് പറയണ്ട് ഊട്ടി പോവാറി ണ്ട്. അപ്പ ചെലപ്പം പോണം ഉറപ്പായിട്ടില്ല. പോണന്ന് പറയണ്ടാവും മദർസ്ള്ളല്ലേ എന്നാ ജ് മദർസ് പെയ്ക്കോ ഒരീസം മദർസൊന്നും പോകാണ് പറഞ്ഞ്ങ്ങാണ്ട് പിന്നെ വിചാരിച്ചിണ്ട് എന്താ അറീല്ല ഇന്ന് വന്നിട്ട് രാത്രികത്ത് പാടല്ലേ. ഓ ചങ്ങായി പോ സ്കൂളില്ലല്ലോ നാളെ രാവിലെ പോണം വിചാ പോണംന്ന്ങ്ങ് പറയണ്ട്. അങ്ങനെ ഇപ്പൊ പോണന്ന് വിചാരിക്ക് ന്നേ പ്പം അങ്ങനൊക്കെയാണ്.
മക്കൾക്ക് അതൊരു എൻജോയ്മെന്റ് എടക്കെടക്കൊക്കെ ഇന്നിപ്പോ സ്കൂളും മദ്രസും എടുക്കുമ്പോ എടക്ക് ഒരു എൻജോയ്മെന്റ് വേണേന്.
അതെ അത് വേണം അതില്ലാന്നാ പിന്നെ എന്താ.
കുട്ട്യേൾ കുട്ടേൾക്ക് ഇഷ്ടേ ക്കാരം ഇബല് ഇങ്ങനെ ങ്ങായിമാര് നമ്മളിങ്ങനെ കമ്പനിയായി കുട്ടികളും വേണ്ടന്ന് ത് ക്കൊക്കെ ഒര് കമ്പനിയാവ പറയ്ണ്ട് എന്താറില്ല നാളെ മദർസ അങ്ങ് പോവുവാണെങ്കിൽ ലീവ് ആയിക്കാറ്. സ്കൂള് പിന്നെ ലീവാണല്ലോ.
സ്കൂള് ഞാറാഴ്
പരീക്ഷാണ് മദർസില് ആ ഒരു വേ ചാ റുണ്ട് ഇനി ഇപ്പൊ അടുത്ത മാസം മുതൽ പരീക്ഷ തുടങ്ങാണ്. അപ്പൊ അതും പേടിയാണ്. ലീവ് ആക്കിയാല് ഒരു ദിവസംന്ന് പോയ ഓൽക്ക് മനസ്സിലാവില്ലല്ലോ.
അതെ മദ്രസൊക്കെ ഇപ്പ നല്ലോം പറഞ്ഞ് മന മദ്രസയാലും സ്കൂളായാലും ക്ലാസ് ശ്രദ്ധിച്ചാതന്നെ ഓൽക്ക് കൊറേ കിട്ടണ് ണ്ട് നല്ല മനസ്സിലാവ്ണ് ണ്ട് ഇപ്പത്തെ കുട്ടിയാളെന്നെ മനസ്സിലാക്കി കെച്ചിതെടുക്
ആഹ് കേച്ചെയ്തട്ക്കും പിന്നെപ്പോ പഠിച്ചാത്ത മക്കളാരു ല്ലല്ലോ ഒക്കെ പഠിച്ചണ മക്കളെണെ ന്ന്. ഏത് പഠിച്ചാത്ത മക്കളായാലും പഠിച്ചെന്നുള്ള ചിന്ത ല്ലാ മക്കക്കുണ്ട്. ആ ഒരു വേചാറൊള്ളോ അവ പറഞ്ഞ ഹസ്ബൻഡറ് പറഞ്ഞ് ഒരീസല്ലേഅത് സാരല്ലാ അത് ഉസ്താദ് ഇട് തൊടുക്കും വരാത്ത മക്കക്ക് അന്നത്തെ പാടെടുത്ത് കൊടു ക്കലുണ്ട് ആ അതോണ്ട് സുഖാണ് ഓൾക് പേടിയാണ്. കിട്ടാഞ്ഞാ പേടിയാണ് ക്ലാസ്സിലായാലും ഉസ്താദ് പറഞ്ഞ ക് കെ കിട്ടുങ്ങൾ പഠിപ്പിച്ചെന്നീലല്ലോ ഒക്കെോള് പറയും. ഓൾക് മ്മളും ഒപ്പം നിന്നാ ഓള് ഉഷാറാണ് കൊഴ ഒപ്പൊന്നുമില്ലാതെ പഠിക്കൂ
ഒരു സാർ വേണം എന്നാലേ നമുക്ക് പറഞ്ഞകൊട്
ആഹ അ തന്നെ പോയിക്കും താല്പര്യംമാണോ പ്പ് ത്ത മക്കക്ക് പിന്ന അങ്ങത്തെ പ്രശ് ഇല്ലല്ലോ ഫോണും മൊബൈലും അതും വേണ അവർക്ക് പക്ഷെ പഠിച്ചാനും ഉഷാറാണ് ഇത് ആ അതൊന്നാമോ അതാണ് ഫോണിന്റെ ഉപയോഗം ഉണ്ടാകുമ്പോൾ കയ്യിൽ കണ്ട കുറേൊക്കെ അങ്ങനെ അറിവ് കിട്ടണണ്ട് ശേ
അത് ഉപയോഗംണ്ട് അങ്ങേപറത്തെ നമ്മുക്ക് രു ദോഷവും
ദോഷംണ്ട് അതുകൊണ്ടാണ് ഇപ്പത്തെ മക്കൾക്ക് അറിവ് കിട്ടണതും പക്ഷെ അറിവ് ഇല്ലാതാണതും ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ക്ഷേ രണ്ട്ണും ഗെടിയെ ടാണ് ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സള്ളതിന്റെ അതിലാണല്ലോ ഇ ഫോണ് പിന്നെ എല്ല ആർക്കും ആക്റ്റീവ് ആയി തുടങ്ങിയത് മറ്റേത് അങ്ങനെയണ്ട് കൈ കട്ടു മറ്റേ മക്കൾക്ക് കിട്ടി ശീലമായി
ഓര് വന്ന് ചോദിക്കണേ അത താണ്ട് ഇതതാണ്ട് പഠിച്ച ഫോൺ വന്ന് വാങ്ങാണ് പ്പ നമ്മള് വിചാരിച് ഓള് പഠി ചക്കോ പിന്നെ ഒന്ന് പഠ പിന്നെ ഒരു തുടങ്ങും ഷോർട്സ് കണക്കി ആഹ ആയിക്കോട്ടെ ശരി